ണ്ട്രടാ വിശേഷം?
ഹലോ
ഹലോ എവിടെ എന്ത്‌ എന്തോഉണ്ട്രടാ വിശേഷം?
ഹലോ
ഹലോ എടെ എന്തോണ്ട്രടാ വിശേഷം? ആടെ സുഖവാടെ സുഖവായിട്ടിരിക്കുന്നു എന്തോ ഉണ്ട് അവിടെ വിശേഷം?
സുഖം
ആഹ് പിന്നെ ഭയങ്കര സുഖം മഴയാ ഇവിടെ ഭയങ്കര മഴയാ ഇവിടെ
ഉം ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചു ഞങ്ങള് ഞങ്ങളൊരു ട്രിപ്പ് വന്നായിരുന്ന് കൊടേക്കനാല് ഇവിടെ ഭയങ്കര മഴ വെറുതെ ആയി പോയി വന്നത്
ഈ ക്ലൈമറ്റിലാരേലും കൊടൈക്കനാലിലൊക്കെ പോവോടെ
ഈ ക്ലൈമറ്റിലാ പോകേണ്ട സൂപ്പറാ പിന്നെ മഴയായോണ്ടൊരിതേ ഉള്ളു. ഇപ്പൊ മഴ തോരും അടി ഭയങ്കര
അതാ ഞാൻ പറഞ്ഞെ ഈ ക്ലൈമറ്റിൽ ആരേലും പോവോന്ന് ഹലോ ഹലോ ഹലോ